ആ കേൾക്കാവോ?
കേൾക്കാണ്ട്.
ആ പറ? ഉം അങ്ങനക്കെയാണ് ഹോസ്റ്റൽ ലൈഫ്?
ജോലിയൊക്കെ ണ്ടോ?
ജോലി ഉണ്ടാരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നു ഉണ്ടാരുന്നു, പിന്നെ ഇപ്പംകു ട്ടി ആയപ്പോഴത്തേക്കും നിർത്തി അത് കാരണം ഇപ്പം വീട്ടി തന്നെയാണ്. ങ്ങോ ഇനിയിപ്പോ അതൊരു സ്കൂളിലൊന്നും പോകാനാവാതെ എ ങ്ങും പോകാൻ പറ്റു ലല്ലോ? ആ വേറാരും വീ ട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നാട്ടീന്ന് ഞങ്ങള് മാറി നിക്കുവല്ലേ? വേറെ ആരും നമ്മുടെ കൂടെ ഇല്ല. ഹസ്ബൻറും, ഞാനും, കുട്ടിയേ ഒള്ളു. അ ഹസ്ബന്റ് എന്തായാലും ജോലിക്ക് പോണം പിന്നെ പിന്നെ ണ്ട് ഡേക്കേറിലൊ ക്കെ ആക്കാം. അവിടൊക്കെ ന്നാലും നമുക്ക് ഇത്രയും കുഞ്ഞു കുട്ടീനെക്കെ വിടാനായി ട്ടെ ഒരു കുറച്ചൂടെ ഒക്കെ ആ ക് വാണെങ്കി കൊഴപ്പില്ല രണ്ട്‌ വയസ്സല്ലേ ആയിട്ടുള്ളൂ? പടാ പട്ടായി നിപ്പ അത് സ് കൂളിലൊക്കെ പോകാന് ശേഷം എവിടെലും ഒരു ജോലിക്കന്നും പറഞ്ഞിട്ട് പോവാൻ പറ്റും.
അ അത് ശരിയാണ്.
അവര് സ്കൂളിൽ നിന്നൊക്കെ തിരിച്ച്‌ വരുമ്പോഴത്തേക്കും വീട്ടിൽ ആരെങ്കിലും നോക്കാനും കൊണ്ട ക്കാനും വിടാനും ഒക്കെ ആരേലും വേണം. അല്ലാണ്ട് പറ്റൂല്ല
ഞാൻ പിന്നെ അങ്ങത്തൊരു അങ്ങത്തെ ഇ നോക്കിട്ടേ ഇല്ല. കാരണം നമ്മള് ജോലി കഴിഞ്ഞ് വരുമ്പോ വീട്ട് കുട്ട്യോളെ നോക്കാനാ ആള് വാ ണ്ണം പിന്നെ നമ്മൾ രാവിലെ ഒക്കെ ഭക്ഷണം തയ്യാറാക്കി. ഈ സ്കൂളൊക്കെള്ള ടൈമില് ആ സ്കൂളൊക്കെ ടൈമില് അവരെ പറഞ്ഞയക്കാനും. അവര് വരുന്ന സമയത്ത് ഭക്ഷണം കൊ
നമുക്കൊരു സമാധാനം ഉണ്ടാവൂല്ല. ഒരു സമാധാനം ഉണ്ടാവില്ല. ഈ വർക് ഫ്രം ഹോ ആയിട്ട് ഞാൻ ഒരുപാട് ക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശരിയാവത്തില്ല. നമ്മുടെ ഒരു ഇതനുസരിച്ച് കൃ ത്യായിട്ട് പറ്റത്തില്ല. അ ജോലിക്കൊക്കെ പോണംന്നുണ്ടെങ്കി അങ്ങനെ ഒരാള് വേണം കുട്ടിനെ നോക്കാൻ. തക്ക ഒരാൾ വേണം. ഒന്നങ്കിഹസ്ബന്റ് ഇരിക്കണം. അല്ലെങ്കി അച്ഛനോ അമ്മയോ ആരെങ്കിലുക്കെ വേണം. ഇതൊന്നുംല്ലാതെ നമ്മക്ക് ആ ഉണ്ട്. അവരൊക്കെ നാട്ടില്ലാ. പക്ഷെ ഇവിടെ ഇപ്പം വന്ന് എന്റെ ഡെലിവറി ടൈമിലൊക്കെ അവര് ഇവിടെ വന്ന് നിർത്തിയിട്ടുണ്ട്. നോക്കാനായിട്ടേ. എന്നെ നോക്കാനായിട്ട് നിർത്തിട്ടുണ്ട്. പ്പ നമുക്ക്പ്പോഴും നമ്മുടെ കുട്ടീനെ നോക്കാനായിട്ട് വാ ന്ന് പറയാൻ പ റ്റോ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഇല്ലേ? നാട്ടിന്ന് ഇവിടെ വന്ന് നിക്ക്. എന്റെ കുട്ടീനെ നോക്കണം. എനിക്ക് ജോലിക്ക് പോണം. എന്ന് പറയാൻ പറ്റോ?
പറ്റുല അഎന്നെ
പറയണം. ഞാൻ നോക്കിക്കോളാം? നീ പൊക്കോളൂന്ന് പറയാണെങ്കി ഓക്കെ ഇതല്ലാണ്ട് നമുക്ക് പ റ്റൂല്ല കുഞ്ഞ് കുട്ടിയല്ലേ? അതാണെങ്കി എന്റെ അടുത്ത്ന്നും മാറത്തൂല്ല. അഹ് ഞാനില്ലാതെ കുറച്ചു സമയൊക്കെ ഇരിക്കും. ഞാനപ്പ അതാ ഓർത്തെ എങ്ങട്ടാ കു കുട്ടികള് മാറി നിന്നാ താമസിക്കുന്നത്. ഹോസ്റ്റലിലാന്ന് പറഞ്ഞപ്പഴേ? ഞാനത് മനസ്സിൽ ഇങ്ങനെ ഓർത്തു. ഏ എങ്ങനെ മാറി നി ക്കുവോ അവര്? അവർക്കൊരു വെഷമാവൂല്ലേ? ഇപ്പൊ അതൊക്കെ മാറി കാണു അല്ലെ കൊറെ നിന്ന് ന്ന്
ആ അവരിപ്പോ ഫസ്റ്റ് ടൈം ആണിതുപോലെ അവരു പ്ലസ്ടു കഴിഞ്ഞിലേ
ആ അതല്ലന്ന് ആദ്യോക്കെ ഇങ്ങനെ മാറി നിക്കുമ്പം.
ആ അ ഭയങ്കര വിഷമാണ്. കാരണം എങ്ങനെയണാവോ ഫുഡ് കടക്കണതൊക്കെ ഒരാഴ്ചതെ ഭയങ്കര എന്ത ഇത് പൊലെ ടെനഷനും വിഷമം തന്നെയ്ക്കാരം പ്ന് പിന്നെ ചെറിയ ആള് ഇതു പോലെ എട്ടാ ക്ലാസ്സി പഠിക്കണ്ട് അവനിത് പോലെ പിന്നെ നിക്കാണ്. മാസത്തില വരുള്ളൂ. അപ്പൊ അവന് കാല് വേദന ണ്ട്. കാല് വേദന ആയിട്ട് ഭയങ്കര പ്രയാസം പറയും. കാല് വിളിക്കുമ്പോ പറയും. കാല് വേദനിക്കാണ് ആ കാണുന്നുല്ല.
ആയെങ്കിഅങ്ങനാര്ന്നു ഒക്കെക്കെ ജോലിക്കൊക്കെ കേറിയ സമയത്ത്, എനിക്ക് ഭയങ്കര വിഷമായിമായിരുന്നു. വീട്ടിന്ന് മാറി നി ക്കാൻ വേണ്ടിട്ട്. ഞാന്നിട്ട്, നമ്മളെന്തായാലും ജോലി കിട്ടണം ന്നുള്ള ഉദ്ദേശത്തിലാണല്ലോപഠി ക്കുന്നത് അപ്പം വേറൊരു സ്ഥലത്തേക്ക് പോകണം അപ്പം വീട്ടീന്ന് അച്ഛനും അമ്മയും പറഞ്ഞു വേണ്ട മാറി നിക്കൊന്നും വേണ്ട. പോവണ്ടാന്ന് പറഞ്ഞു. ക്ഷെ എനിക്കന്നാ പോകണന്നു ണ്ട് ഏ എന്നാ എനിക്ക് പോകാൻ വിഷമൊ ആണ് രണ്ടും കല്പ്പിച്ച് ഞാൻ സ തൂന്നു മാറി അവരെന്നെ കൊണ്ടാക്കി അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടാരുന്നു. അന്നേരം മാറി നിക്കുന്നതിന്റെ വെഷമം ഉറങ്ങുല്ല ഹ്
നമ്മള് വിളിക്കുമ്പോ പറയും. വിളിക്കുമ്പോ അതുപോലെ ഫ്രണ്ട്സിന്റെ മ്മക്ക് ത് വരെ വൈകുന്നേരത്തും, കാണാ പോവാ നാല് മണി മുതൽ ആറ് മണിവരെ കാണാ പോവാം. ആ സമയത്ത് ഇതുപോലെ ഫ്രൻ സിനിമക്ക് വന്ന എനിക്ക് വിളിക്കും വിളിക്ക്മ്പ പറീം കാൽ വേദനിക്കാണ്, അതുപോലെ മൂക്കില് ദശ ചെറിയ പ്രശ്നം പറയണണ്ട്. അപ്പൊ അതുകൊണ്ട് ആ അത് ബുദ്ധിമുട്ട്ണ്ട് അതൊക്കെപ്പ ഈ ഈ കൊന്താണ് ഇപ്പീ എട്ടാക്ലാസിക്ക് ജയിച്ചിരിക്കാണ് പ്പി കൊണ്ടയാക്കണത് ആ സമയത്താണ് പ്പി ദശ ചെറുത് അസുഖത്തിന് വരണത് ആ അതിന് മുന്നൊന്നുണ്ടായിട്ടില്ല ആ അഹ് പെ കാലിന് എല്ലുവളർച്ചടെ പ്രശ്നണ്ട് അപ്പൊ അത് കാരണം അവൻ പറയാണ്‌ വിളിക്കുമ്പോ വിളിക്കുമ്പോ പറയും ആ വെഷ്മ ണ്ട് പിന്നെയൊന്നങ്ങനാകുമ്പോ പഠിക്കുലോ ആ അങ്ങനെ അവിടാവുമ്പോ ന്നുവെച്ചാ പഠിക്കുലോ ന്നെരുതീട്ടാണ്
കേട്ടോ ആ ഇപ്പതാണ് ഒരു ഗുണൊള്ളത് അതാണ് പണ്ടൊക്കെ നമ്മളതൊക്ക പറഞ്ഞ് കഴിഞ്ഞാ വീട്ടിന്ന് പോകാ വെ ര്യാന്നല്ലേ ഇപ്പം ഇപ്പൊ കുട്ട്യേളെല്ലാം മാറി ആ മാ പക്ഷേല്ലാവ് ഇപ്പോണ്ടല്ലോ മാറ്റം ന്താന്ന് വെച്ചാ എല്ലാ കുട്ടികളും അങ്ങനെ മാറി നിന്ന് പഠിക്കാൻ അവര് റെഡിയാണ് അവര് ഓക്കെയാണ്പിന്നെ ഒരു സാഹചര്യം വന്നു അയിന് മാറ് മാ മാറുകാന്നുള്ളൊരു രീതിയോട് അവര് ഓക്കെ ആണവര് നമ്മക്കൊക്കെ പറ്റുവാരുന്നു പണ്ട് കാലത്തൊന്നും അങ്ങനെ മാറി നിക്കാനോ ഒന്നും പറ്റില്ല ഇപ്പൊ അവരെല്ലാത്തിനും എല്ലാ കാര്യങ്ങളും
അതെ ഇപ്പൊക്കെ അങ്ങനെ അങ്ങനെ ഒരു പഠനൊക്കെ അങ്ങനെ ആയതോണ്ട് കുട്ടിയോൾക്കും കൊഴപ്പല്ലാ ആ പിന്നെ കേറാലും ഇവർക്ക് ഫോണിലൂട തന്നെ ബെങ്കെയ്താണ് ഗെയിമും കാര്യങ്ങളും അതൊക്കായിട്ടങ്ങനെ
ഉം അതാണ് കൂടുതൽ എല്ലാ അറിവുകളെല്ലാം കിട്ടുന്നുണ്ടല്ലോ കാര്യങ്ങളെക്കൊരു നമ്മള കാലം പോലല്ലാ എല്ലാ ട്ടികളും അവർക്ക് ഇന്നതി ന്നതാണെന്ന് മനസിലാക്കാൻ ഉള്ളൊരു
ആ കഴിവുണ്ട് പിന്നെലപ്പോ ഗെയിമുകളിതൊക്കെ ഓൺ ലൈനിൽ കൂടൊക്ക നമ്മളൊക്ക അങ്ങനെ തായിട്ടും ആദ്യ ആള് പഠിച്ചിന്ന് കൊ ഴപ്പൊന്നുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെപ്പോ ഏഴാം ക്ലാസിലെത്തിയപ്പോ ഭയങ്കര പഠിപ്പും കുറവായി
ഉം പിന്നെ വേറെ ഒണ്ട് അവിടെക്കെ അങ്ങനെക്കെ ഹോസ്റ്റലിലൊക്കെ അങ്ങനെ ഹോസ്റ്റലിലൊക്കെ കൊണ്ട് നിർത്താണെങ്കി അവൾടെ ഒരു ശ്രദ്ധയൊണ്ടല്ലോ അവര് കൃത്യ കൃത്യായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം പഠിക്കണം അങ്ങനെയൊക്കെ അവര് നോ ക്കും വീട്ടിൽ നിർത്തുന്നേ കാട്ടിലും
അതെ അതെ ആഹ് നോക്കൂ അവടെ ആവമ്പ ചി അവിടാവുമ്പം ചിട്ടണ്ടാവും രാവിലെ നേർത്തെ എണീക്കും ഭക്ഷണം കഴിക്കാൻ ടൈമ് കറക്ട് ടൈമില് ഭക്ഷണം കഴിക്കാ പഠിക്കേണ്ടടൈമിൽ പഠിക്കാ ഉറങ്ങണ സമയത്ത് ഉറങ്ങാ ഇതൊക്ക ഇവിടെ ആകുമ്പോ നമുക്ക് അവരെ നേരെ സമയം ഒന്നുല്ല
വീട്ടിലങ്ങനെയല്ലല്ലോ വീട്ടില് ഫുഡ് കഴിച്ചാ കഴിച്ച് പഠിച്ചാ പഠിച്ച് കളിക്കുകാ എന്നുള്ളതാ എപ്പഴും നമ്മടെ വീട്ടിലൊക്കെ കുട്ടികൾ അങ്ങനെയാ പഠിച്ചാ പഠിച്ച് ഏ അല്ലെങ്കി കൊഴപ്പില്ല നാളെ ആവാ പക്ഷേ ഹോസ്റ്റലിലൊന്നു നിക്കുമ്പം അങ്ങനല്ല ല്ലല്ലോ അവര് കൃത്യം കൃത്യമായിട്ട് ഇന്നത് ചെയ്തേ പറ്റൂ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം
ഇനിപ്പാ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ പോയി പോയിറ്റിപോ ഒരാഴ്ച ആയ്ക്കണേന്ന് അതുപോലെത് അവിടുത്തെ മാഷിനൊക്കെ വിളിച്ച് പറഞ്ഞങ്ങനെ കാല് വേദനയാണ് കുട്ടിയെ കൊല്ലട്ടേന്ന് പറഞ്ഞപ്പോ പറണു ഇപ്പ തന്നെ കൊണ്ട് പോകണ്ട കാരണം അവര് നിന്ന് കൊണ്ട് പരിചയാവണം അല്ലങ്കി ഇനി വലിയോലി പകുതിവർഷം നിർത്താന്നൊണ്ടു പോരും
അതിന് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ വീണ്ടും അവിട നിർത്തിത്തന്നെ അയിന് വേദന കൂടുവല്ലേള്ളൂ
ആല്ല അപ്പൊ ആങ്ങന ഹോസ്പി ഹോസ്പിറ്റല് പോയിയ്യോ ഡോറ്റ കാണിച്ച് പ്ര ച്ച് പറഞ്ഞ് കാലിനൊരു ഒരാഴ്ച പിന്നെ ഓടര്ത് ചാടര്ത് അന്നക്ക ക്കിത് നോ ജ്ഞാനം നോക്കണം പറഞ്ഞു അപ്പൊ അവര് കളിക്കരുത് ന്ന് പറണു തീരെ കളിക്കണ്ടേ പറണ് കുട്ടി എന്തെചെയ്യും ഭേദായക്കുമ്പോ വീണ്ടും വത് ഫുട്ബോളിക്കും അപ്പൊ വീൺ ആ വീണ്ടും കാല് എളകണുണ്ട്പ്പതുപോലെ വ്ണ് നല്ലോണം ഡോട്ടറെ കാണിച്ച് അവിടെ പോയി ഡോട്ടറോട് എന്തര് മാശിനോട് ലീവ് പറഞ്ഞ ന് ഇവിടെ വീട്ടിക്ക് കൊണ്ടുന്നു ഹോസ്പിറ്റലിൽ കൂടുന്നിട്ട് വിട്ടില് ബാക്കി കൊടു ക്കങ്ങന ലീവ് കിട്ടിയത് എന്നിട്ട് എന്ത് ചെയ്ത് കൊണ്ടോവിടെ രണ്ട് ഇവിടെ വേദനക്കുണ്ട് രണ്ടീസം ഞാൻ റസ്റ്റ്‌ എടുക്കട്ടേന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് ആള് അവിടെ പോയിട്ട് എന്തെടുക്കുണു ഇവിടെന്റെ സിസ്റ്റർ കാണാൻ പോയോക്കുമ്പോ സിസ്റ്ററിന്റെ കുട്ടിയടെ പഠിക്കണ്ട് അപ്പൊ കുട്ടി കാണാൻ പോയർക്കുമ്പോം ഇവൻ പന്തളിച്ചാ
പന്തുകളി അതാണ് ചെലപ്പം കട കാല്ന് മാറാത്തത് ബോള് പന്ത് കളിക്കുന്നല്ലേ അത് കാലളകല്ലേ അത് ഓട് നടന്ന് കാല് തട്ടി കാലിനല്ലേ അമ്മളിപ്പോ ഒരു കുഴപ്പ ഇല്ലെങ്കിൽ തന്നെ ചാടു കയറി മറയ ചെയ്ത് കഴിഞ്ഞ
ആ അപ്പങ്ങനെ അപ്പ പറ എന്നോട് എങ്ങനെ റസ്റ്റ് പറഞ്ഞതാണ് ഒരു മാസം തീരെകാല് അന അനങ്ങാതിരിക്കാൻ കഴിയാ പറ്റു അത്രീ ഞാൻ റസ്റ്റ്‌ പറഞ്ഞിട്ട് യെന്താങ്ങനെ ചെയീയണത് കാരണം ആ അപ്പ ഞാനിക്ക് കളിക്കാനുള്ള പൂതി കൊണ്ട് കളിച്ചതാണുമ്മാന്ന് പറഞ്ഞ
ആ കാല് വേദന മാറണമെങ്കി അടങ്ങിയിരിക്കാൻമ്പാ
ഇതില് പ്രത്യേയിച്ച് മെര്ന്നൊന്നുല്ല്യ ഈ എല്ല് പ്രശ്നായതോണ്ട് ല്ലാവതിരിക്കൂല അപ്പോഴും അവര് അങ്ങോട്ട് മദ്രസേക്ക് പോണൊ സ്കൂൾക്ക് പോകണ അവിടെ
ആ ഇവിടാണെങ്കി ഓടി നടക്കുല്ലെ അവിടെവിടെം കേറി നടക്കും
ആഹ അപ്പൊ പിന്നെ അപ്പ ഇവിടുന്ന ഇത്പോലന്നെ ഇവടന്ന് ഇതുപോലെ ഇതിന് മുന്നേണ്ടേയ്ക്കൂ ഓസ്പിറ്റ കൊണ്ടേയ്ക്കടെ മുന്നേത്തിന് കാല വേദന്ച്ചി ട്ട് കാല് വേദനിച്ചിട്ട് കളി കളിഞ്ഞ് വന്നാ ഭയങ്കര കാല് വേദനാവും ന്ന്ട്ടിന്റെ കാല് വേനിക്കണ് കൊച്ചി നടക്കുന്നുണ്ട ഒരീസം കളിക്കാൻ പോവുല്ല്യ വേദന കായി കണ്ട കുട്ടിയപ്പോ പോയി കുളിക്കാന് ന്നൊരു കാല് വേദനിക്കാണ് പ്പെ ഞമ്മക്കൊ സമാധാനംല്ല്യ നമ്മള് പിന്നെ ആശുപത്രി കൊണ്ടോവു
ആഹ് ആ കുട്ട്യേളൊക്കെ ആവുമ്പോ അങ്ങനെ ആശുപത്രി കയറി ഇറങ്ങി തന്നെ എ ൻ്റെ ചേച്ചിന്റെ കുട്ടികളുണ്ട് അയിനൊക്കെ പനിക്കതത് മാറില്ലെന്നുള്ള രീതിലിരിക്കും ഒരു കൊഴപ്പുഉണ്ടായില്ല പക്ഷെ ആ വയ്യാണ്ട് തീരെത്ത തളർന്ന് കുത്തിയാക്കെ ഇടിക്കും അപ്പൊ നമ് ഏ ഒരു വിധത്തിലെന്നാ കൊണ്ടാന്ന് വിചാരിച്ച് കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവരമ്പം കുട്ടിക്ക് ഒരു കുഴപ്പില്ല വീട്ടീന്ന് വ ണ്ടി വന്ന് എറങ്ങി കഴിയുമ്പോ ഒരു പ്രശ്ന ഇല്ല അവള് ഓടി കളിച്ച്ടക്കും പോകാൻ വേണ്ടി ട്ടുല്ലൊരു ഇതാണ് ഹോസ്പിറ്റ്ല് വരെ പോയി നല്ല രസല്ലേ പോയി വണ്ടിയിലൊക്കെ പോയി ഡോക്ടറെക്കെ കണ്ട് അവിടെ ഇവിടെക്കെ നടന്ന് ഇഷ്ടവുള്ള ഇതിലൊക്കെ പനിയല്ലേന്ന് വിജാരിച്ച് വാങ്ങിച്ച് തിരിച്ച് വരുമ്പോ രസവല്ലോ ക്യാഷും പോവാ നമ്മടെ കയ്യിലണ്ട ക്യാഷും അവർക്കറിയത്തില്ലല്ലോ അയിനെ എപ്പഴും ചേച്ചി പറയു കയ്യിലുള്ള പൈസ കൊണ്ട് കളഞ്ഞ് കഴിയുമ്പോ കൊച്ചിന് മനീം മാറു
ആ ഞാന്നിട്ടവരോട് പറയു അങ്ങനെ ഒന്ന് പണം ചെലവാക്കാ ഞമ്മള ട്ത്തില്ല ഏ പിന്നെ ജീകാര്യംചെയ് കാല്ന് റസ്റ്റ്‌ കൊടുക്ക വേദന വന്ന് കഴിഞ്ഞാല് ഇവിടെ വീ ട്ടില് റെസ്റ്റ് ന്നാലെ ഇവ പഠനം മൊടങ്ങും അതോണ്ട് ജി റെസ്റ്റ് നല്ലോം കൊടുക്ക് പറഞ്ഞത് കേട്ടോൺട്ടോ ആന്നറി ന്നിട്ട് ഇതുപോലെ സിസ്റ്ററിന്റെ ഹസ്ബന്ഡ് കാണാൻ പോയപ്പോണ്ട് ഇങ്ങളല്ലേ ഇവന്ക്ക് നല്ലവണം റെസ്റ്റ് ആാണ്
അവന് ഓടി കളിക്കാറസ്റ്റാണെന്ന് പറഞ്ഞ ആള് ഓടി ഇറക്ക
ആ അതിൽ ഞാൻ പറഞ്ഞു പിന്നെ ഇവര്ത് റസ്റ്റ് പറയുന്ന അവൻ കളിക്കാണല്ലോന്ന് അ ഇത് പോയ ഇവരല്ലേ കളിക്കണ് കളിക്കത് പറഞ്ഞതല്ല എല്ലാരും കളിക്കണ്ടക്ക് പൂതിയപ്പൊ കളിച്ചതാന്ന
ആ കളിച്ചു കളിച്ചു വേദന കൂട്ടാണ്ടിരുന്നാ മതി
പ്പോയി വന്നപ്പോ വേദന കൂട്ടൊന്നു പറഞ്ഞിട്ടല്ലേ കളിക്കർത്തുക്കുനു പക്ഷെ അവടെ പോകുമ്പോ ഇനിപ്പോ കളിക്കണ്ടന്നു അറിയില്ല
അവിടൊക്കെ പോയിനിക്കുമ്പോ വേറൊരു എന്റർടൈൻമെന്റ് വേറെ ഇല്ലല്ലോ അതൊക്കെ അല്ലേ ഉള്ളൂ, അയിനുള്ളില് നിക്കുമ്പോള്ളൊരു ടൈമായി.
ആഹ് എന്നാ ശരി.